ആഹ് ഞാനേ ഇന്ന് വിദ്യാലയത്തില് മീറ്റിംഗ് ഇണ്ടായിന്ന് പ പർഞ്ഞു.
ആഹ് അപ്പൊ ഇങ്ങനെ ഒരു വിദ്യാർത്തി മീറ്റിംഗ് ണ്ടായി ഓരോ കുട്ട്യാളും അതാത് രക്ഷിതാക്കളും നിർബന്ധിപ്പിക്കാൻ നിർബന്ധിപ്പിക്കാൻ പർഞ്ഞിനി.
ആഹ് ഞാന് എനിക്കാച്ചന്ന്. പ്രത്യേകിച്ച് പണിണ്ടായിന്നു.
ആഹ് അത് ശരി. നിങ്ങളെ എവിടെ ഇപ്പം താമസം?
ആഹ് ഞാ ഞാന് എനിക്ക് ഞാന് പണിസൽത്തെ ഇന്നാച്ചാ നല്ല പണിണ്ടായ്ര്ന്നുട്ട് മുതലാളി വിള്ച്ച്
ആഹ് അത് ശരി.
അയിലെ എന്താ ഇന്നെന്താ ലീവ് എടുക്കാൻ പറ്റൂല പർഞ്ഞപ്പോ ഞാനാച്ചാ പിന്നെ ഇങ്ങക്ക് വിള്ച്ച് പറയാനും മർന്നു.
ആഹ് എഹ് ആഹ് ഒന്ന് ഒന്ന് രണ്ട് കാര്യം സുഖയന് കാരണം നിങ്ങടെ വീട്ടിൽ നിങ്ങള് മാത്ര ഉള്ളെ?
ആ പിന്നെ ഓന്റെ ഉമ്മെന്നു വെച്ചാ വേറെ ഒരു സ്ഥലം വരെ പോയിന്നു പിന്നെ ഓന്റെ ഏട്ടന് വിദേശത്താണ് ഏഹ് അവനിക്ക് ഏ ഏട്ടനുണ്ട് പിന്നെ ഉമ്മച്ചാ വേറെ സ്ഥലം വരെ പോയോണ്ട് ഉമ്മാക്കും വരാൻ പറ്റില്ല ഏഹ് ഇച്ചാച്ചന്ന് പണി ഒഴിവാക്കാനും പറ്റീല്ല ഞാൻ രാവിലെ വിളിച്ച് പറയണം നിക്കാരുന്നു നിന്നു ഓൻ എന്നോട് കാര്യം ഒക്കെ പറഞ്ഞീന്നു ഇങ്ങനെ എ താ രക്ഷിതാക്കളൊക്കെ വിളിക്കുന്നുണ്ട് അണാണ്ട് മാർക്കും കാര്യങ്ങ ക്കെ പരീക്ഷ ഇപ്പം കഴിഞ്ഞിട്ടുള്ളല്ലോ അയിന്റെ എന്തെങ്കിലും പറയാനാ ആക്കാനോ ആണെന്നെ ഞാനും കരുതിന്നു
ആഹ് ശരി ആ ഓരോ കുട്ടികളും അതാ രക്ഷകൾക്കും നല്ലത് കാരണം നമ്മളൊരു പൊ പൊതുവേ ഉള്ളരു മീറ്റിംഗ് കാരണം എല്ലാരും രക്ഷിതാക്കളും മൊത്തത്തില് എടുത്ത് മീറ്റിങ്ങേ ആഹ് പിന്നെ ആ പറഞ്ഞന് ശേഷം ഓരോ ക്ലാസ്സക്കും അതാത് ടീച്ചർമാരെ സംസാരിച്ചും പിന്നെ അതായത് വിഷയത്തെ കുറിച്ച് പറയാനും അതാത് വിഷയത്തിന്റെ ടീച്ചർമാരോട് കണ്ടിട്ടും ആ കുട്ടികൾടെ നിലവാരൊക്കെ മനസ്സിലാക്കാൻ പറ്റ
ആ ഓരോ ഓരോ വിഷയത്തിന്റെ ടീച്ചർമാരെ പോയിങ്ങാണ്ട്
ആ അത് ശരി ആ ആ അപ്പൊ അതാ ടീച്ചർമാരോട് അതാതില് കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല സാഹചര്യമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ഒരു മീറ്റ പറ കൂടുതൽ അപ്പൊ ആ ഇതു കൂടിയപ്പം കുറെയാൾക്കാര് അത ടീച്ചർമാർ അന്വേഷിച്ചു ഓരെ നിലവാരം മനസ്സിലാക്കിയെഴുതിന്.
ആ ഞാ ഇന്റെ ഇപ്പന്റെ മാർക്കൊക്കെ എങ്ങനെണ്‌?
ഇപ്പെന്റെ മാർക്ക് കൊഴപ്പൊന്നുല്ല പറയാ അതിന് ക്‌ളാസിലൊക്കുസാറാണ്.
ആ
അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കും പിന്നെ ടീച്ചർമാരോട് നല്ല പെരുമാറാണ്. പിന്നെ ഇന്റെ വിഷ ഷയം നല്ല ഇതിലാണ് ഇനി മറ്റൊരു ടീച്ചർമാരടെ നിലവാരം മനസ്സിലാക്കണം. ആ് പിന്നെ ഒരൂസം വരുണ്ടെങ്കിൽ വരണം.
ആ ഞാന ഇനി എനിക്ക് ഒഴിവുണ്ടാവുമ്പോ വരാനോണ്ട് പറ്റ
ആ അല്ലാതെ
ഞാൻ മീറ്റിങ്ങന് ഇന്ന് വരണ ഇന്നലെ വരണന്ന് കരുതീന്നേനു. പിന്നെ ഞാന വച്ച ഊളി. വിളിച്ചു പറയാനും മറന്നിന്നു അത് വരുന്നില്ലാന്നൊല്ല കാര്യം. പിന്നെ വേറാരെ ഇവിടന്ന് പറഞ്ഞയക്കാനും ഒന്റെമ്മിന്നു രാവില എ വേറെ സ്ഥലം വരെ പോയി.
ആ
ന്നേ ഇന്നലെ രാവിലെ ന്നിട്ടങ്ങനെ ഉമ്മാക്ക്
കുട്ടിക്ക് ടീച്ചറുമായി സംസാരിച്ചപ്പോ കൊറേ പ്രശ്ന എന്താ മാത്സില് ചെറിയ വീക്ക്‌ ഇതാണ് അശ്രദ്ധ കാണിക്കണ്ടാണ്
മാത്സിലില്ലേ മാത്സ് പൊതുവേ എല്ലാർക്കും വീക്കായിട്ടുള്ള വിഷയം ആണ്.
കണക്ക്.
ആ കണക്ക്.
അപ്പോ അതിന്റെ നല്ലൊരു നോട്ടക്കുറവുണ്ട് ട്ട്യൾക്ക് മനസ്സിലായി കാരണം ഇപ്പം നിങ്ങള് വന്നിട്ടുണ്ട് ഇങ്ങോടെ എന്താ നേരിട്ടു സംസാരിക്കാനാണ്ന്നോരു തീരുമാനിച്ചിന് ടീച്ചറ്.
ഉം
ടീച്ചറുമ്മാരോരോന്നു എഴു പിന്നെ കുട്ടിയുടെ നിങ്ങളെ കുട്ട് നിങ്ങളെ കുട് നിങ്ങളെ രക്ഷിത ങ്ങള് രണ്ടുപേരു മാത്രേ വരാവുന്ന്‌ നിങ്ങളകുട്ടിം രക്ഷിതാവും
ഏ
നിങ്ങള് മാത്രം വരാവുന്നത്.
ആ ഞ ഞാൻ മാത്രേ ഉള്ളൂ വരാന്.
ആ അതാണ് ഇപ്പ എല്ലാ കുട്ട് കുട്ടികൾ എല്ലാരേം ടീച്ചർമാർക്കും നിങ്ങളുടെ അടുതെക്കും പറയാൻ കാരണം.
ആ
ഇപ്പൊ വേറെ വല്ലവരും ആണെങ്കി അത്ര ടീച്ചർ ടീച്ചർമാർക്ക് അത്ര ശ്രദ്ധ നിങ്ങടെ കുട്ടിനോട് കാണിക്കേണ്ടാവില്ല. അല്ല കുട്ടി നല്ല ഉസാറാണ് ഒള്ള എല്ലാ ടീച്ചറുമ്മാർക്കും നല്ല അഭിപ്രായാണ് പക്ഷെ കുട്ടിക്ക് പഠിത്തത്തിൽ കുറച്ച് പിന്നോക്കാ.
അടുത്ത തിരിരേ ആ സ്വ ഓന് സ്വഭാവൊക്കെ ഓനിക്ക് സാറന്നെയി കരാം. ഓന് സ്വഭാവ ഒത്തിരി ഇതൊന്നും ഉണ്ടാവില്ല പഠിത്തത്തിലല്ലെങ്കില് നമുക്കൊരു ഇത് ഇണ്ടോനെ.
ആ
പഠിത്തത്തില് ചെറിയോര് പിന്നിക്കുണ്ട് പിന്നെ മാത്സാണോനിക്ക് തീരെ എന്താ ഗണിതാണോനിക്ക് തീരെ മനസ്സിക്കേറാത്തെ.
ആ
ഗണിതത്തില് എന്താ പൊതുവേ ഓനിക്ക് മാർക്ക് എന്താ- ഉണ്ടാവില്ല.
ആ
ഉം അയിന് കൊറെേ ഇവിടുന്ന് ചൂടാവും പറയലൊക്കെ ചെയ്യും
ആഹ ശരി ആഹ ശെരി അല്ല ഇങ്ങ ഇപ്പോ നിങ്ങളെ ഇതിന്റെ അടിൽ കുട്ടികളണ്ടോ
ഇതിന്റെ അടിക്ക് ആ ഓനിക്കൊ ഏട്ടന്ുണ്ട് അങ്ങനെയ ഉള്ളൂ ഏട്ടന തന്നെ ഉള്ളൂ ഏട്ടന വിദേശത്തക്ക് പോയതുക കൊണ്ടാണ് അല്ലെങ്കി ഇപ്പ ഇിച്ചോനെ പറഞ്ഞ അയച്ചാ മതിയുന്നു
ആഹ ഇല്ല നിങ്ങള് ഈ സ്ഥാപ ഈ സ്ഥാപ ടി പഠ
ഏ
സ് ബന്ൽ പഠിക്കണ വേറെ ആരെങ്കിലും ഉണ്ടോ
ഈ ഈ ആ ഈ സ്ഥാപ ആ സ്ഥാപനത്തി പഠിച്ചന വേറെ ആരു ഇല്ലേ അതാണ്
ഓ അപ്പൊ ഓന എവിടന്ന് ഇങ്ങനെ ഓന എറ്റക്കെ അവിടന്നന്ന് വരല്ലേ
ആ ഓന് ഒച്ചക്കാണ് പിന്നെ ഒപ്പം കുട്ടികള് വേറെ കോളേജിക്കൊക്കെ ഇറങ്ങി എല്ലാരും ഇറങ്ങി നക്കും പക്ഷെ ആ വ ഈ സ്കൂൾ സ്ഥാപനത്തക്ക്
ആഹ ശരി
കുട്ടികള് കുറവാണ് പിന്നെ ഇനി ഉണ്ടോന്ന് വെച്ചാ അറിയില അല്ല എന്താ ഗണിതത്തിൽ മാത്രേ ഉള്ളൂ കുറവ്
ഗണിതത്തിന് പിന്നെ പഠിത്തന ഒരു മിതമായ രീതി നല്ല പഠിത്തൊക്കെ പഠിച്ചുണ്ട് നല്ല പിന്നെ കുട്ടക്ക് എക്സമ ഒക്കെ വരുമ്പോ പെരി നല്ലൊരു മുറുക്കണകാനോ അപ്പം ഇങ്ങളിങ്ങനെ പറഞ്ഞല്ലോ ഏട്ട ഇങ്ങനെ ഇതും പോകും അപ്പം കുട്ടിക്ക് എന്താ പറഞ്ഞടു ൻ ആില്ല ഞങ്ങള് വിശ്വാസം കാര കുട്ടിയുടെ മെന്റാലിറ്റി കു കു ആ കുട്ടിയുടെ യുക്തിന്ത വളരെ ഒരു കുറവ് കാണുന്നുണ്ട് കാരണം കുട്ടിക്ക് ഒര ഒറ്റ മുറിൽ കൂട്ടടാതെ ഒരു ശാലൽ പഠിപ്പിക്കണംാണ്ൻ എന്റെ അഭിപ്രായം
ആഹ ആഹ് ആ ഓ പഠിച്ചാ നിന്നാ പിന്നെ എന്താ ചച്ചാല് അപ്പ പഠിച്ചാല നക്കുമ്പോ നമ്മൾ അ്മക്ക് ശ്രദ്ധ കൊടുക്കും പിന്നെ നഞമ്മൾ കൊറച്ച് കഴിയുമ്പോ അന്നഞ്ഞോ പഠിച്ചോലോന്ന് കരുതിയിട്ട് എന്താ ഓനാണ് ഒറ്റക്ക് കൂടയാണ് ആ ഉടന ടൈമില് പിന്നെ ഓരോ ത തുണക്കാരന്മാര് വന്നാല് നമ്മള് ശ്രദ്ധുണ്ടാവൂല ഓല പിന്നെ ത തുണക്കാരന്മാര് അു വന്നിട്ട് അതിന്റെ അടിൽന്ന് വിളിച്ചച്ച് കൊണ്ടേട്ടുണ്ടാവും നമ്മള് റിയയും ചെയ്യൂല ഉമ്മ ഇപ്പൊ ആ എക്സാമിന്റെ രണ്ട ുമ്പിയ കൂടിയും എന്താ അവന്റെ അമ്മ പറഞ്ഞിട്ടുള്ളു ഇനോട് ഓന ഇതാണ് അവസ്ഥ ഇപ്പൊ എന്താ തൊണക്കാരന്മാര്ും വന്ന വിളിച്ചു കൊണ്ട പോോയാ എല്ലാ കുട്ടികളെ അവസ്ഥ ഇപ്പൊ തന്നെയൊക്കാരം ഏ അപ്പ ഓല് വന്ന വിളിച്ചു കൊണ്ട പോും പിന്നെ നഞമ്മൾ ഈ പഠിച്ചിട്ടുണ്ടല്ലോന്നില്ല ചിന്തിയില് പിന്നെ നോക്കുമ്പോ ഓന് ഇടം ഇണ്ടാാവൂല ൻ പോയിട്ടുണ്ടാവും
അതാണ് നമ്മള രക്ഷിതാക്കളെ ഏറ്റവും വലിയ പാതക കാരണം കുട്ടി കുട്ടിന്റെ രീതീല് വിട്ടോട്ടെന്ന് ഞംക്കൊര് മൈൻഡ്ണ്ടാവും കുട്ടി വേറെന്തേലും ചെയ്യാക്കരം അപ്പം ഇപ്പത്തെ കാലത്ത് പറീണത് മൊബൈൽ ഫോണ് അധികം
ആഹ് മൊ ഒ ഓന്ക്ക് പ്രത്യേകിച്ച് മൊബൈൽ ഫോണ് ങ്ങെനെ എന്താ പ്രത്യേകി നല്ലോണം യൂസെയ്യ്ണ കൂട്ടത്തിലല്ലാ കുട്ട് ചെർക്കമാ ഓന്ക്ക്ന്നെച്ചാ കണ്ടമാനം ചെർക്കന്മാര്ണ്ട് നാട്ടിൽ തൊൺക്കാരമ്മാരേ
ആഹ്
അപ്പൊ ഓലപ്പങ്ങനെ കൾച്ചട്ക്കെന്നെയ്ക്കാരം പ്രത്യേക്ച്ച്
ആഹ് ഞാൻ പറയാൻ കാരണം എന്താച്ചാല് ഇപ്പ നമ്മള് നമ്മള് ദൈനംദിന പത്രങ്ങള് പിന്നെ അത് ചാനെലുകളൊക്കെ അനമ്മള് കാണ്‌ണതാണ് ഒരു ഒര് അവരുടെ ഒരു എന്താ ആത്മാഭിമാനം ഒരു ന്താ ആത്മാഭിമാനഷ്ടപ്പെട്ടാല് അവര് ജീവനൊടുക്കിക്കൊണ്ടും അതുപോലെ പിന്ന കിട്ടാതെ അവിടെന്ന്
ഇപ്പത്തെ കാലത്ത് പർഞ്ഞാ കാൽത്തെ കുർച്ച് പർയാണെ തന്നേ ഈ ഫോണ് രക്ഷി താക്കള് തീരെ ക്ഷി എന്താ നോക്കാതെ ആഹ് നോ അത്ങ്ങെനെ കൊട്ത്ത്ട്ടാണ്
ആഹ് ശെരിയാണ് തീർച്ചയ
ഉം ഞമ്മളതീന്നൊക്കെ ലിമിറ്റ് നോക്ക്ണ്‌ണ്ട് പിന്നെ എ തെനാന് പെരീല് വെച്ചാ ഒരു ആറ് മണിയ ആകുമ്പോഴത്തന്നെ എന്റെ പണി കഴിഞ് എത്തും ഇച്ചേപ്പോ അതിറെടിൽ രാവിലെ ഒന്നും ഓനെ നോക്കാൻ കിട്ടൂല രാവിലെ ഇപ്പോന് സ്കൂൾക്ക് പോവായോണ്ടും ഏഹ് നമുക്ക് ഉ ഈയ്എന്താ വിദ്യാൽത്ത്ക്ക് പോവുമ്പൊപിന്നെ ഞമ്മക്ക് പേടിച്ചണ്ട ആവശ്യല്ല ഏഹ് വിദ്യാലയത്തന്ന് വന്നാലാണ് ഉം അപ്പൊ ഹെ ആഹ് എന്ന് എടക്കടക് ഓനോട്‌ങ്ങനെ പാ എന്താ കുട്ടയാളാപ്പം കളിച്ചആണന്നു ഓന്ക്ക് മെയിൻ ആയിട്ട് ഫോണ് മ്മക്കളി വല്ലാഒന്നും കമ്മള് കാണലില്യ പിന്നെ ഇന്റേത് എന്താ ഓന്റെ അമ്മാന്റെത്ത് മാത്രള്ളു ഫോൺ ഉണ്ടാവ
ഉം ഫോണ് കൊടുത്തപിന്നെ അയിമ ലയിച്ചാ പിന്നെ നമ്മളെ കൊണ്ട് ഓലെ കൊണ്ട് പിടിച്ച കിട്ടൂല
അതന്നെ മറ്റേ കുട്ട്യാളെ മെയിൻ പ്രശ്നം അതാണ്
ഇപ്പോഴത്തെ കുട്ടിയേൾക്കാെരു ആത്മവിശ്വാസം ഇല്ല കാരണം ഓൽക്ക് ഇപ്പോല് പരാജയപ്പെട് പറഞ്ഞാല് ഒരപ്പടി എന്തേലും ആത്മഹത്യക്ക് ശ്രമിക്ക അല്ലെങ്കിൽ കൈ മുറിച്ച്ട്ടും അവരുടെ
ഇപ്പൊ ചെറിയ ചെറ്ക്കന്മാര് ഒന്നല്ല ഒക്കെ ഇതിനായിട്ട് ടെൻഷനചാണ്ട് ഞമ്മക്ക് വല്യ പഠിച് പഠിച്ചിട്ടില്ലാട്ടോണ്ട് ഞമ്മക്ക് വല്യ പേടിയില്ല
ആഹ് നമ്മള് പറയുമ്പോ നമ്മളെ കാലത്ത് പണ്ട് മനസ്സിനരു കട്ടിണ്ടാവും പഠിച്ചാണെങ്കിലും ഭയര രീതിയി മുന്നോട്ട് പോയിട്ടും മനസ്സിൽ കട്ടി ണ്ടാവും നമ്മളെ കാലം വരെ അങ്ങനെനി
ആഹ് ആഹ് ഏതാച്ചാല് ഞമുക്ക് എന്താ ഞ് പഞാ വരാൻ പറ്റ ഒറ്റേ ദിവസം ഞാൻ വരണ്ട് എന്താ
കുട്ട്യോളെ ഞാൻ ഇവിടെന്ന് പരമാവധി നോക്കാ ഓന്റെമ്മാനോട് പറച്ച് പറയാ ഏഹ് ഞാന് വരാൻ പറ്റണ ദിവസ് എന്നാച്ച ഞാൻ നോക്കിയാണ്ട് വരാ അന്ന് പിന്നെ പറഞ്ഞാ മതി ബാക്കിയക്കെ
ആഹ് തീർച്ചയായും ഉം പെരി